എന്തൊക്കെ വിശേഷം
എന്ത് വിശേഷം അങ്ങനെയൊക്കെ പോന്നു ലീവാണല്ലോന്ന്
ആഹ് ലീവാണ്
ആഹ് അപ്പൊ അതിന്റേതായ ഓരോ വിശേഷം തിരക്കലൊക്കെ ആയിരുന്നു
ഉം ഉം ഉം അഹ് ശരി ചായ കുടിച്ചോ
ചായ കുടിച്ചു ഇന്ന് തറവാട്ടിക്കൊക്കെ ഒന്ന് പോയി ആശ്ശ ഒരീസൊക്കെ എപ്പോഴെങ്കിലുക്കെ കൂടുമ്പഴേ പോവാറുള്ളൂ അപ്പൊ ഇപ്പോ ഒന്നൊന്ന് പോയി മക്കളങ്ങൊണ്ട് അപ്പൊ ചായ എന്നാ അവിടുന്നാ കുട്ച്ചത്
അഹ് ആഹ് ശേ എന്താ ടെന്ന് പോവാൻ കാരണം പ്രത്യേകിച് ഒന്നുല്ല വെറുതെ പോയി
ആഹ് ഇല്ല അച്ഛനും അമ്മയൊക്കെ വീട്ടിക്ക് വന്നേ നോന്നി
ആഹ് ആഹ്
അതെതെ അപ്പൊ അവരെ കൊണ്ട് അങ്ങനെ അങ്ങോട്ടൊന്ന് പോയിട്ട് ആഹ് അവിടുന്ന് അച്ഛനും അമ്മയും തിരിച്ചു പോയി ഞാനും മക്കളും അവിടെ നിന്ന്
ആഹ്
ത്ത് ങ്ങനെ വന്നത് ഇപ്പ വീട്ടീക്ക് തിരിച്ചെത്തിട്ടുള്ളൂ അങ്ങനെ വൈനേരത്തെ പരിപാടിയൊക്കെ ഒന്ന് നോ ക്കണം
ആഹ് ആഹ് ആഹ് ആഹ് എന്താ വൈകുന്നേരത്തെ പര് രുവാടി ചോറും കറിയൊക്കെ റെഡി ആയോ
ആഹ് ഉം ഉ അങ്ങനെ ക്കെ നോക്കണം കുറച്ച് മീനൊക്കെ ഉണ്ട് മീനൊക്കെ വെക്കണം എഹ് മീന് എങ്ങനെ ക്ക്യണംന്നുള്ളരു കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു
ആഹ് ആഹ് എന്താ കറി വെക്ക്യാ അതൊ പൊരിക്കേ
നിങ്ങള് അവിടക്കൊക്കെ എങ്ങനെയാണ് വെക്കാറ് നല്ല ഇതിലാണോ എങ്ങനെ അവിടുത്തെ
ഞാന് ഏഹ് കൊടുമ്പുളി ഇട്ട് വറ്റിക്കല ചെയ്യാറ്
ആഹ് കൊടുമ്പുളിട്ടാ നല്ല ടസ് ഷേ ചെലോർക്ക് അയ്ന്റെ ടേസ്റ്റ് പറ്റൂല അതിനൊരു പ്രത്യേക ചോയയാ ആണല്ലോ
ആഹ് പ്രത്യേക ചോയേണ് എനിക്ക് അങ്ങനെ വല്യ ഇഷ്ടൊന്നുല്ല പക്ഷെ ഏട്ടന് അത്ങ്ങനെ ഇടണം കൊടുപുളി ആഹ് ഇഷ്ടാണ് അതാവുമ്പോ പിന്നെ നമ്മുക്ക് കേടു വരാതെ ഒന്നും രണ്ടൂന്ന് ദിവസംക്കെ വരെ നിക്കോല്ലോ ടേസ്റ്റ് കൂടുഅന്നല്ലാതത് കുറയൂലല്ലോ കൊടുമ്പോളി
ആഹ് അല്ല അഹ് ഇട്ട് കൊടുപൂളിയന്ന് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ആഹ് ചോയ നല്ലോ കൂടുതലായി
തന്നെ എടുത്ത് വെക്കണട്ടോ പമ്മള് ഒരു ഇപ്പൊ ഒരു ഇപ്പ ഇപ്പ മ്മള് കറി വെക്കണെങ്കി നമ്മൾ കുറച്ച് രാത്രിയാഉമ്പത്തേക്ക് എലുടുത്തേക്കണം അല്ലെ പിന്നെഹ് ചോയ്കും ഉം അടെ മക്കക്കൊന്നും വല്യ ഇഷ്ടൊന്നുല്ല കൂടുമ്പൊളി ഇട്ടത് ന്നാലും കഴിക്കും ഏട്ടന് നല്ല ഇഷ്ട ഉം എന്നാ തേങ്ങരച്ച അങ്ങൻത്തെ കറിയൊന്നും ഇഷ്ടല്ല ഇങ്ങനെ ഈ മുളക് പൊടി ഇട്ട അങ്ങൻത്തെ കറീനോടാണ് താല്പര്യം പിന്നെ എന്തൊക്കെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെ ചായക്ക് എന്തായിരുന്നു കടി തറവാട്ടില് കേൾക്ണ്ടോ
ചായ ഇന്ന് കാര്യമായിട്ടുള്ളരു കടി പറയാനില്ല അച്ചപ്പൊക്കെണ്ടല്ലോ കുഴലപ്പ പ്പല്ല എന്താ പറയാ അച്ചപ്പം ന്നൊക്കെ പറിലെ അങ്ങൻത്തെ കടിണ്ടേര്ന്നു ആഹ് അത്ണ്ടായിരുന്നു ഉം പ്പ അത് കഴിച്ചു ഉം അവിടെ എന്താ ചായക്ക് എന്തേലൊ
ചായക്ക് കുട്ടിള് മറ്റേ കടേ പോയിട്ടേ മറ്റേൽ ഏഹ് ഈ ലെയ്സിന്റെ ചൊവല്ല ഒരു നുറുക്ക് ണ്ടല്ലോ ഓറഞ്ച് കളറ്ല് ല്ലേ ഒരു പിരി പിരുന്നന്നല്ലരു ആഹ് ആഹ് അത് മക്കൾക്ക് നല്ല ഇഷ്ടണേ അപ്പൊ ആഹ് അത് പോയി കൊടുന്നിട്ടുണ്ട്
ആഹ് അഹ് സംഭവം ടേസ്റ്റ് ആണ് പക്ഷെ പറയ അത് അത്രയും കേടണം മക്കള് നമ്മള അങ്ങനത്തെ കാര്യങ്ങളെ കൊടു
കൊടുക്ക ആഹ് പക്ഷെ ആഹ് ഞങ്ങള് വാങ്ങാറൊന്നും ല്ല പക്ഷെ അപ്പൊ ഞാൻ എന്റെ വീട്ടിലക്ക് വന്നതാണ് അപ്പൊ അങ്ങനെ വാങ്ങിയതാണ് അവിടെ ആഹ് അവിടുന്ന് ഞാൻ കൊടുക്കാറൊന്നുല്ല
ഞാൻ പിന്നെ കൂടുതൽ ഇപ്പ മക്കളൊക്കെ എന്താ ചെയ്യെച്ച കഴിഞ്ഞാല് വൈ രാവിലെ വെക്കുന്ന ചായ കടിണ്ടല്ലോ അത് ണ്ടെങ്കിൽ അത് അങ് കുട്ടി അതില്ലാത്ത ദിവസം ഈ പറഞ്ഞമാതിരി എന്നാലും അങ്ങ ല്ലാതെ നമ്മള് പഴം പൊരി അങ്ങനെയൊക്കെ വാങ്ങിക്കും കേടു ന്നാണ് ഒക്കെ മക്കള ഇടക്കിടക്ക് വയർവേദന അത് ഇതന്നൊക്കെ പറയുന്നതിന്റെ കാരണം തന്നെ എന്താ ഇങ്ങനെ രോ ഫു
ഈ പുറത്ത്ന്നു ഇല്ല ഫുഡ്ളും ഇതൊക്കെ തന്നെയാണ് എണ്ണയക്കെ എന്നില്ല എണ്ണ അങ്ങോട്ട് ഇണ്ടാക് യതണ വ ഈ കടികളൊക്കെ എണ്ണയ കണ്ട് കറുത്ത് വരുന്നാണല്ലോ ഇല്ലേ ഈ പൊറത്തന്നല്ല ഇതുകൊണ്ടൊക്കെ ഇണ്ടാക്കുമ്പോ
അതൊക്കെ മാക്സിമം നമ്മള് കുട്ടിയൊക്കെ കൊടുക്കാതിരിക്കുവ രാവിലെ
ക്കാണ് ഞാൻ അങ്ങനെ സമ്മയിക്കുന്നത് ഏ രസണ് കഴി കേ രസണ് ആഹ് കുറ്റം പറഞ്ഞിട്ട കാര്യല്ലാതന്നെ ആഹ് ആഹ് ആഹ് ആഹ് പി
കുറ്റം പറയാനൊന്നും പറ്റൂല
പറ്റൂല അവിടെ മഴ പെയ്തോ ഇന്ന്
ആ മഴ പെയ്തു ഇപ്പ അതാപ്പ ഞാനിങ്ങനെ നോ ക്കണേ രാവിലെ മുറ്റടിക്കണം വിചാരിച്ചു അപ്പഴ് നല്ല മഴയായിരുന്നു ഏഹ് ആഹ് പിന്നെ വൈകുന്നേരം അടിക്കണം വിചാരിച്ചു
ഇവിട രണ്ട് മൂന്ന് ദിവസം നല്ല വെയിലും ഇതൊക്കെയായിരുന്നേ ഇന്നിപ്പോ രാവിലെ തൊട്ടുച്ച വരെ മഴയായിരുന്നു
ആഹ്
ഉം ഇന്നാല്
വാഷിംഗ് മെഷീനില് ഇട്ടിട്ടുണ്ടോ
ആഹ് വാഷിംഗ് മെഷീൻ ഇട്ട്ണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ അയിന്റെ മുന്നിൽ ഇങ്ങനെ ഇര്ന്ന് സംസാരിക്കയാണ് ഉം ആഹ് അന്ന് കൊറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നേ
ആണല്ലേ ആഹ്
വന്നപ്പോ കൊറച്ച് ഏഹ് കുട്ടികളെ ഡ്രസ്സ് ട്ട് ഞങ്ങള് കേറ്റീട്ടാ വന്നെ ഉം പിന്നെ ഇന്നലെ പിന്നെ തീരുമ്പീലാ ഇന്നലെ വൈകുന്നേരത്ത അത്തിയത്
ആണോ
ഉം അപ്പൊ പിന്നെ ഇന്ന് രാവിലെ തോട്ട് തിരുമ്പല് തൊടങ്ങിയതാ അയിന്റെ എടക്ക് കരണ്ട് കൊണ്ട് വരുന്നില്ല
ഞാനാണെങ്കി ഇന്ന് തിരുമ്പീട്ടു ഇല്ല കാരണം അലക്കി തോരടാണെങ്കി നമുക്കിത് വെയി ഇന്ന് മഴ ഇങ്ങനെ ചീഞ്ഞ മഴ അപ്പ വാഷിംഗ് മിഷീനാണെങ്കി ഇവിടത്തെ കേടാ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തിരുമ്പി ഇടാനും മഴ ഇങ്ങനെ ച് ചാറിയപ്പോ സൗകര്യ ഇല്ല അപ്പ അതുകൊണ്ട്
ആഹ് ആഹ് ആവും ആഹ് ഉം ഉം അതെ എനിക്ക് അന്നന്ന് അലക്കുംമ്പോലെ അത്ര അമുക്ക് മടി
ണ്ടാവുല്ല പക്ഷെ നമ്മുക്കിന്ന് മഴയായത് കാരണം നമ്മുക്കിന്ന് കഴിഞ്ഞില്ല
കഴിഞ്ഞില്ല ആഹ്
അതല്ലെങ്കി കൊഴപ്പ ഇല്ലായിരുന്നു ഇതിപ്പോ മഴ ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ഇന്ന് നല്ലോണൊണ്ട് ഇവിടെ അച്ഛനും അമ്മേ ക്കൊണ്ടായിരുന്നു അപ്പൊ ഇന്നിപ്പോ രാവിലെ തന്നെ അവര് ഏറങ്ങണം വിചാരിച്ചു നോ
ആഹ് ആഹ് ഊ ആഹ് ഒരു ചീഞ്ഞമഴയായിട്ടില്ലേ ഉം ഉം ഉം ആഹ് ആഹ് എന്ന് ട്ടവര് പോയോ ഏഹ്
എളുപ്പേ
മ്മ്ഹ് ആഹ് ആഹ് അത് ശെരി ഇന്നിപ്പോ എന്താ ഞായറാഴ്ച്ച ആയിട്ട്
ആഹ് കൊറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വെച്ചേനു ഇപ്പം ചോറ് കൊറച്ച് കമ്മിയുണ്ട് എന്താ ചെയ്യേണ്ടേന്നാണ് ചെൽപോ അങ്ങനാണ്ട് അഡ്ജസ്റ്റ് ചെയ്യും വച്ചാ ബാക്കി ആയേ ഉം ഇനിയിപ്പോ വെ ച്ചല് അമ്മക്ക് ബാക്കി ആയാലും ബുദ്ധിമുട്ടാ കളയാന്ന് പറയണെ
ക്കുണ്ടെങ്കി പിന്നെ ബാക് ക്കിയായാലും പിന്നെ കൊഴപ്പല്ല ആ കോഴി നായൊക്കെ ആഹ് ഓ ഓ ഞങ്ങക്ക് പിന്നെ നായ്ക്കളുണ്ട് അതുകൊണ്ട് പിന്നെ ബാക്കിയായാലും ഞാനങ്ങനെ കവറില് കെട്ടി അങ്ങനെ കൊണ്ടവറാ
ഉം
ഉം ഇഞ്ഞിപ്പോ ഇന്നിപ്പോ കറിയും ഇതൊക്കെ ഇണ്ട് ഉം നുള്ളി നുള്ളി കൂട്ടാനൊന്നുല്ല
ഉം ആഹ് നുള്ളി കൂട്ടാന് ഉദ്ദേശിക്കുന്ന ഞങ്ങള് ഏ എന്താ ഉപ്പേരി ആഹ് അങ്ങനെ ആഹ് ആഹ് അങ്ങനെ
അപ്പൊ പിന്നെ അതൊന്ന് വെക്കണം വല്ല മുട്ട എന്തേലും വാങ്ങി വെക്കണം ഉം
മീനും അങ്ങനെയൊന്നും വാങ്ങലില്ലേ ഇപ്പൊ ട്രോളിങ് ആയതൊണ്ടാവും അല്ലെ
ആഹ് ആ ട്രോളിങ് അതിനിപ്പോ നല്ല മീ ആഹ് നല്ല മീനൊന്നും ഇപ്പോ കിട്ടാനും ഇല്ലല്ലോ ട്രോളിംങ് ആയത് കൊണ്ടേ അല്ല ട്രോളിങ് തീർന്നാവലേ അറിയോ
ഇല്ലന്നാണ് തോന്നുന്നത് കേട്ടോ
ആഹ് ആഹ് അല്ലെ ഇപ്പൊ ആഹ് ഇപ്പൊ മീനൊന്നും ഒരു രസല്ല മീനൊന്നും ഇല്ലല്ലോ ഇപ്പൊ
ഇല്ല ഇനി ഇട്ടിട്ടൊക്കെ എന്നാ പിടച്ച് വെച്ച മീനാള് അങ്ങനെ വരുന്ന സംഭവല്ലേ ഇപ്പൊ
അല്ല ചെല മീനെള് നമ്മള് വാങ്ങുമ്പോളെ അത് നല്ല നല്ല ഇതിൽ കട കടക്ക്ണാണ പക്ഷെ വെച്ച് കഴിഞ്ഞാല് ഒരു ജാതി ചോയെണ് അങ്ങനെ തോന്നിട്ടുണ്ടോ? ഉം ആഹ് ആഹ് ഞാപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് മത്തി വാങ്ങി വെച്ചിട്ട് അത് കാണുമ്പോ നല്ല നല്ല ഉണ്ട മത്തിയാ പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോ ഒരു ചൊവ
ആഹ് പക്ഷെ കേടാവാതെ ഇപ്പൊ ഈ ട്രോളിങ് കയ്യോളം മീൻ എല്ലാർക്കും എത്തണ്ടേ അപ്പൊ അതിനന് വേണ്ടിട്ടൊക്കെ കേടാവാണ്ടി ഇരിക്കാനൊക്കെ
ആഹ് എന്തൊക്കെ ചേർക്കണന്ന് അറിയില്ലല്ലോ നടകൊള്ളൂ ആഹ് ആഹ് ഓല പറഞ്ഞിട്ടും കാര്യല്ല ഹ്
ഇല്ല അപ്പൊ വരുമാനം ഇപ്പ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റച്ചാ ലാഭം നോക്കണ കാര്യല്ല ഇപ്പ എല്ലാരും ചെയ്യള്ളൂ
ചെയ്യോള്ളൂ അയന്നെ പിന്നെ ഞായറാഴ്ച ആയിട്ട് സിനിമക്കൊക്കെ പോവാറുണ്ടോ അങ്ങനെ
ഇല്ല ഇപ്പൊ കൊറേ ആയിട്ട് ഇങ്ങനെ പോവലൊന്നും ഇല്ല കൊറവാണ് ഇപ്പ പോവാറൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല
ഞ ഞാന് തന്നെ കൊറേ ഇപ്പ സിനിമക്കൊക്കെ പോയിട്ട് ഞ് എപ്പളെലൊക്ക ഇടക്കൊക്കെ ഇങ്ങനെ സിനിമക്കൊക്കെ പോണേ അപ്പളല്ലേ ഒരു രസള്ളൂ അല്ലേ ശരി
ഇപ്പ സാഹചര്യങ്ങളൊന്നും ഇപ്പ അങ്ങനെ എപ്പോഴും ഒരേ പോലെ ആവില്ലല്ലോ ഇപ്പോ കുറച്ച് കാലമായിട്ട് സാഹചര്യങ്ങളൊക്കെ കുറച്ച് മോശ സ്ഥിതിയിലാണ് അപ്പൊ അങ്ങനെ
ആഹ് ആഹ് ആഹ് ശരി ശരി ശരി ഉം പിന്നെ എന്തൊക്കെണ് വേറെ വിശേഷങ്ങൾ എന്തൊക്കെണ്
എന്താ അങ്ങനെ പോണ് ഇപ്പം ഒരു മഴ കുറച്ച് ഇങ്ങനെ കുറവ് കാണാണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്ത് അടിച്ചോരി എട്ക്കാൻ നല്ല പാടാണ്
ആഹ് അല്ല കുറ്റിച്ചൂലുണ്ടെങ്കി പിന്നിം ല്ലേ എന്നാലും ബുദ്ധിമുട്ട് തന്നെല്ലേ ഈ കുറ്റിച്ചൂലായാലും
കിട്ടുല ആഹ്
കിട്ടുല ഉം പിന്നെ എന്തൊക്കെ ക്കെയാണ് വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് മക്കളൊക്കെ എന്ത് ചെയ്യണ്
ആഹ് ഞങ്ങനെ നെറ്റ് ഓണ് അതെ ടി വിക്ക് നെറ്റ് കണക്ട് ചെയ്ത് തരോ എന്നുള്ളതിൽ അങ്ങനെ ചോയിച്ചണ്
ആഹ് ചെറിയ മക്കളാണോ ആഹ് ശരി ഒക്കെ കൊച്ചു ടി വി കണ്ടിരിക്കവല്ലേ
ഓരൊക്കെ യൂട്യൂബാണ് ഇപ്പഴത്തെ മക്കളങ്ങനെല്ലേ. കൊച്ചി ടിവിന്നൊക്കെ വിട്ടില്ലേ
ഇപ്പ ആര് കൊച്ചു ടി വി കാണിനല്ലേ
കൊച്ചു ടീവി അല്ല ഓരോരോ ബ്ലോഗേഴ്സെള വീട്ടത്തെ ഏ അങ്ങനെപ്പതാണല്ലോ എല്ലാരും കാണത് വല്ലോല്ത് കണ്ട് ന്ന മക്കള
ആഹ് അഹ് ശരി ഇവിടെതാ രാവിലെ തൊടങ്ങിയ ടി വി കാണലാ ഇതുവരെ ടി വി ഓഫാക്കിട്ടില്ല ഉം അല്ല രാവിലെ തൊടങ്ങിയതാ അഴിന്റെ ഇടക്ക് കൊറെ ബുക്ക്‌ ക്കില് തോണ്ടി കുറിച്ചിരുന്നു ബുക്ക്തേ ബാഗും ബുക്കൊക്റ്റിട്ട ഞങ്ങള് വന്നതേ വീട്ടിക്ക് അപ്പ കൊറചെരൊക്കെ ഇങ്ങനെ അയിമ. കൂടി പിന്നെ ടി വി ആണും
ആ നമ്മള് വിചാരിക്ക ഞ്ഞാറാ ഴ്ചയല്ലേ വർക്കളൊക്കെ ഉള്ളതൊ പറഞ്ഞ തീർത്താ എവിടെ അന്ന് ഇന്നത്തെ നമക്കും മാണ്ടിയ പഠിച്ച
ആ നമ്മള് വിചാരിക്കും ഞായറാഴ്ച്ച ഞമക്ക് എന്തേലുംക്കെ ചെയ്ത് തീർക്കണംന്ന് വിചാരിക്കുന്നു പക്ഷെ ഞായറാഴ്ച ആയി കഴിഞ്ഞാ പിന്നെ മടിയാ ആഹ്
പിന്നെ ഇതെല്ലാം വിചാരിച്ചിട്ട് നമ്മളരും അഴട്ടില്ല മിക്ക.. കേട്ടോ ന്റൊരുലൈഫിൽ അങ്ങനെ ഉണ്ടാവല് കൂടുതലും
ആഹ ആ അത് ശരി ജോലി ചെയ്യുന്ന ആളാണോ?
ആഹ് അതെ യതെ.
ആ ശെരി ഇനിപ്പോ നാളെ ജോലിക്ക് പോവണ്ടലേ
പോണേ പൊ
അപ്പത്തേക്ക് രാവിലെ പണിക്കെ ഒരുങ്ങി. ചോറും കറിക്കെ ആവും ഉം അഹ് ശരി പിന്നെ
പ്പൊ പണിയെന്നെ ഓ വൈന്നേരം ഇതൊക്കെ വേറിംനോക്കണം വൈന്നേര്ത്ത്.
ഉ ഉ ഉം
ക്കെണ്ട് പണിളെന്നെ നമ്മള് വീട്ടമ്മമാർക്ക് എപ്പഴും
പണിന്നെല്ലെല്ലലേ ജോലിക്ക് പോയി അവിട്ത്തെ ജോലി വീ ട്ടില് വന്നാ അതൊരു ജോലി ല്ലേ
മക്കക്കെ ഫോൺന്ന് നെറ്റ് കണക്ട്യ്ത് കൊടുക്കുന്നതൊണ്ടേ അപ്പഞാനിങ്ങനെ കോള് ചെയ്തോണ്ടിരിക്കുമ്പോഴൊക്കെ
ആഹ്
അപ്പ ആരെ വിളിക്കുമ്പോഴാണെങ്കിലെ ഇപ്പൊ വിളിക്ക്‌ണ പറ്റൂല കാരണം ഞൻപ്പം വീട്ടന്ന് അമ്മക്കെ കാര്യയിട്ട് ക്ക വൈന്നേരംനേരത്തൊക്കെ അപ്പ ഇവർക്ക് നെറ്റ് ഓണക്കി കൊടുത്തിട്ടുണ്ടെങ്കി
ആഹ് അത്ശരി
ഞാനൊന്ന് അടങ്ങിയിരുന്നോട്ടെ എന്നുള്ളതില് കൊർച് നേരക്കെന്ന് ഓണാക്കികൊടു ക്കും മക്കളല്ലേ പാവല്ലേ പിന്നെ ഈ മഴയത്ത് മുറ്റത്തും വിടാൻ വയ്യല്ലോ
റ്റൂലാ ഇപ്പത്തെ മഴന്നും കൊള്ളാനും പറ്റൂലല്ലൊ ഇപ്പാക പനിയും വൈറൽ പനിയും തൊ